ഹലോ ഉം എന്തക്കെണ്ട് ഉം ഓ കേൾക്കണ്ട്
സുഖായി പോണ്
ഓം.. ഭക്ഷണ ചായുടിക്കെ കയിഞ്ഞോ ഉം.. അഹ് ശരി ഇന്ന് ഞാറായച്ചായൊണ്ട് ലീവായിരിക്കും ഏഹ്
ഇന്ന് നേരത്തോടെന്നെ വേം ഭക്ഷണം കഴിച്ച്
ഏ അയ്ശരി ന്നെന്തേ എന്തേ പരിവാടി എന്തേലുണ്ടാ
ഇല്ല്യല്ല പരിപാടിയൊന്നുല്ല
ഉം അയ് ശരി
പരിവാടിയൊക്കെ വേം കയിക്കാന്ന് വിചാരിച്ച്
ഏഹ് അയ് ശരി ഇന്ന് ഞങ്ങള
ക്യത് അപ്പോ പിന്നെ വേ പരിവാടി വേം കയിഞ്
ആഹ് അയ് ശരി എന്തേ ചിക്കനോ ബീഫ എന്ത ഇണ്ടായിനിക്കും
ആ ചിക്കൻ ഇണ്ടായിന് ഓല്ക്ക് നേരത്തെ പണിക്ക് പോണം
ആഹ് ആയ് ശരി അവ നേരത്തെ ആവണ്ടിയേരും അ അയിനോണ്ട് സുഖാണല്ലോ എല്ലാം നേരത്തെ ആയിക്കോളും
ആഹ് അപ്പൊ വേഗം ഇണ്ടാക്കും ഇല്ല അത് പിന്നെ കൊറച് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ ഒരു പതിനൊന്ന് മണി
ഓ അയ് അയെന്താ അങ്ങനെ
അല്ല അയ് രണ്ടു നേരം കൂടെ വെക്കണയല്ലേ അപ്പം പിന്നെ കുറച്ച് നേരം വൈകീട്ട് വെ ക്ക വിചാരിച്ച് നേര ത്തോടെ വെച്ചാ അത് രാത്രി അതന്നെല്ലെ കയിക്ക അപ്പം പിന്നെ കൊറച്ചു കഴിഞ്ഞിട്ട് വെച്ചാലും മതി പിന്നെ റേഷൻ ക അരിയാണ് അപ്പൊ വേഗം വേവുല്ലോ
ആഹ് ആഹ് ആ ശരി അവ രാത്രി ഉച്ചയത്തെ ഭക്ഷണന്നേക്കാരം രാത്രി
ആ ആ അങ്ങനെ തന്നെ ഇണ്ടാക്കല് ഒന്നായിട്ട് വെക്കലാണ്
ആ ഞങ്ങളങ്ങനെ ഒന്നായിട്ട് കൊറച്ചാണ്ട് വെക്കും അഥവാ പോരായി വന്ന അധികം ച പ്പാത്തിയൊ അല്ലെ ഉപ്പ്മാവോ പിന്നെ രാത്രിയക്ക്‌ എല്ലാ ഭക്ഷണം വേണ്ടല്ലോ
ആഹ് രാത്രി പിന്നെ തോന വേണ്ടല്ലോ പിന്നെ ഓല് പിന്നെ പണി കയിഞ് വന്നാല് മയിരിബിന് ഒരൊറ്റ തീറ്റ പിന്നെ തിന്നൂല
പിന്നെ അങ്ങനെ ആയ നമുക്ക് എളുപ്പ രാത്രിയത്തെ വേം പരിവാടി കയിഞ്ഞോളും
ആഹ്
പിന്നെ ഓതാനോ പാടാനോ വായിക്കാനോ എന്തേണ്ടെങ്കില
ഒക്കെ കയ്യും ഉം ഏ കെടക്കാനെങ്ങനായാലും പത്ത് മണി പയിനൊന്നണിയൊക്കാവും ഭക്ഷണം കയിക്കല് ആഹ് ഭക്ഷണം കയിക്കലൊക്കെ വേം കയ്യും
മ്മ് വൃത്തിയാവ് മ്മ് ഇവടി ഞങ്ങള് ന്നെ രാത്രി ആറര ഏഴ് മണിയാവുമ്പക്ക് ഞങ്ങളെല്ലാരും ഭക്ഷണം കയിക്കും പിന്നെ ഇൻട്ട് എഴുതാനോ വായിക്കാനോ ഒക്കെള്ളത് കയിഞ്ഞിട്ടങ്ങനട് ഓ ഭർത്താവിന് രാവിലെ സുബയ്ക്ക് പോണം മീൻ കച്ചോടാണ് നാല് മണിയാവുമ്പോക്കാണ്ട് പോവും
ആ പിന്നൊരു പന്ത്രണ്ടണിയാവുമ്പോ കയ്യോല്ലോല്ലേ
ഓ പിന്നെ ആ ഒരു പത്ത് പയിനൊന്നണി ആവ്ണെന്റെ മുന്നായിട്ട് എത്തും
ആഹ് എങ്ങനെ എല്ലോട്ത്തും ബൈക്ക് മേലെ കൊണ്ട് എടുക്കണ.
ആഹ് സ്കൂട്ടിയിലാ എന്നെ അതന്നെ ഗുഡ്സിലാക്കിയാണ്ട്. അങ്ങനെ കൊണ്ടോവും പിന്നെ അപ്പോൾ രാവിലെ സുബഹി ക് ഇറങ്ങിയാല് അങ്ങനെ വയ്യും വെള്ളിയാഴ്ച ഒഴിവാണ്.
ആഹാ ആഹ് ആഹ്
മ് അല്ലാത്തെ സങ്ങളിലൊക്കെ ഇപ്പൊ പെരുന്നാള് കഴിഞ്ഞേന്റെ ശേഷം മീൻ പണി കുറവായിരുന്നു അപ്പം ട്രോളിങ്ങും വെലിം ആഹ് അതാണ് പ്പൊ ഇന്നാലിം ഇന്നൊക്കെ പോയിന്
ആഹ് പ്പന്ന ഭയങ്കര വെല അല്ലേ
ഓഹ് മത്തിക്കന്നെ മാണം ഇരുന്നൂറ് മുന്നൂറ് ആറിന്നമാതിരി.
തിരെ വെല ഇല്ലാത്തൊരു മീനായിനി ആഹ്
അതാണ് ആഹ് ഞാൻ പറയ് ആ പൈസ ക് നല്ല ഇറച്ചിയ മീൻ കോഴിയോ വാങ്ങിയാലോ മര്യാദയ്ക്ക് ഫുള്ള് കിട്ടുന്നുണ്ട് തലിം വാലും കാട്ടുമ്പോ അയിന് ഒന്നേറ്റ ഇണ്ടാവൂല്ല എന്താ ഇല്ലത് ഉം അപ്പൊ അങ്ങനെ പറയും മറ്റേ ഇറച്ചി കോഴോ വാങ്ങിയലു ഒന്നും ഒഴിവാക്കാല്ലല്ലോ
ഒഴിവാക്കാൻല്ല്യ ആ ഒരു ഇറച്ചി വെള്ളം ഉണ്ടായാ മതി ഇറച്ചി ഇറച്ചി കഷ്ണം വേണെന്നൊന്നുല്ല വെള്ളണ്ടയാമതിയല്ലോ
ഇത്തനും ചോറിനും ചോറ്റയോ പത്തിരിയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാവാന് എല്ലാം ഉഷാറാ മീനായവു എല്ലാവർക്കും വാണം മത്തിയാണോ ആവുവണ്ട എന്ന കഷ്ണ മീനും മറ്റു ആയ എന്നും എല്ലാവർക്കും പറ്റൂല്ല
അതന്നെ വേം മടുക്കും ചെയ്യൂ
ആഹ അവേ മടക്കും എന്നാ ചോറ്റിക്ക് ഒരു മീൻ ഇല്ലാനാ നമ്മക്ക് പറ്റൂലല്ലോ.
ഉം പക്ഷെ ആര് വെല വെല കൂടുതലാണ് വെച്ചാലും ആരും വാങ്ങാതെക്ക്ണുല്ല.
ഇല്ല അത് സുഖാ ആരും അത് ഇപ്പൾ നമ്മള് മൊബൈലക്ക് റീചാർജ് ചെയ്യണെങ്കിൽ മുന്നൂറ്റി അമ്പത് റുപ്പ്യയാണം.
ആഹ്
അത് ഒരു മാസം കിട്ടണുണ്ടോ ഇന്നാലും പൈസ ഇല്ലെങ്കിൽ ആ മാസവുണിന്റെ മുന്നേ മൊബൈൽ റീചാർജ് കഴിഞ്ഞാൽ പിന്നെ എന്തോ സന്ദേശം സംഭവിച്ചാമതി
അതന്നെ ശരിയാണ് അത് ഇപ്പൊ ആദ്യൊക്കെ കോള് അങ്ങോട്ടന്നെ പോവല്ലേനി ഇപ്പൊ അതുല്ലല്ല ഇപ്പ നമ്മള് വേഗം കേയറ്റേണ്ടി വരുയാണ് ആഹ് പെട്ടെന്നന്നെ കേയറ്റേണ്ടി വരിയാണ്.
ഇന്ന് നെസ്റ്റ് കഴിഞ്ഞാൽ ഇന്ന് കിട്ടും നാളെക്ക് കട്ടാവാണേ
ആഹ് അതന്നെ
അയന്നെ പിന്നെന്നെ സ്കൂൾ പോകണ മക്കളുണ്ട് ഓക്ക് ഓല ഇത് മുഴുവൻ ഗ്രൂപ്പിലല്ലേ വരുണത്.
ഉം അത് ഫോൺ ഇല്ലാതെ പറ്റൂല അതന്നെ ഇവിടെ പിന്നെ വൈ ഫൈ ഉള്ളതുകൊണ്ട് അയാ ഒരു പ്രശ്നല്ല എന്നാലും ആ മാസം കഴിയുമ്പോ അത് കേയറ്റണം.
ഈ വൈഫൈ ഉണ്ടാകുമ്പോ നാലും അഞ്ചും ഫോൺ ഉണ്ടായാല് മുതലാ
മുതലാവും
ഉം ഉം എന്താെച്ചാ പൊറത്തറങ്ങാ പിന്നെ ആഹ് പുറത്തിറങ്ങങ്കില് നമുക്ക് അയില് നെറ്റ് കയറ്റ് തന്നെ വണല്ലോ
ആഹ് അത് ഇവിടെ വീട്ടിലുണ്ടാവുമ്പോളെ പ്രശ ഇതില്ല പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഉപകാരട്ടല്ലാനും
ഉം ആയില്ല അപ്പൊ നമ്മക്ക് ആർക്കെ ഒന്ന്
നമ്മളെ ആവശ്യം എന്തായലും നമ്മള് നിറവേറ്റൊണ്ടേ നിക്കും.
ആവശ്യോങ്കിലും പൈസയാലും ഇനി ഇപ്പൊ ഇണ്ടല്ലോ ഇങ്ങ അതുണ്ടെങ്കിലും ഫോണിൽ കയറ്റേണ്ട് കയറ്റന്നെ വേണ്ടേ
ആഹ് പുറത്തത്ത് പോവുമ്പോ കയറ്റണം
പുറത്തു പോണെങ്കില് അല്ലെ പിന്നെ നമ്മള് നമ്മള് വർത്താക്കന്മാരെടെ കൂടെ പോവാണേല്
ഒക്കെ വാട്സാപ്പ് കാള്ക്കള് ഇടുക്കും
ആഹ് അത് നടക്കും അതും പുറത്തിറങ്ങിയ കിട്ടൂലല്ലോ ഉം പോർത്ത് ഞ അതന്നെ വാട്സആപ്പ് കോള് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോ മാത്രേ കിട്ടുള്ളൂ മറ്റേക്ക് കോള് ചെയ്യാനും കഴിയുല്ലല്ലോ
ഇല്ലാ ഏഹ് ഒന്നും കയ്യൂലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വെരൂലാ അവിടുന്ന് ഓലും ഞമ്മളെ പൈസ് ഇപ്പ ഇവിടെ ഇള്ളോല് അറിയാണെങ്കില് ഓലും ഇങ്ങട്ട് വാട്സപ്പ് കോള് വിളിക്കും പക്ഷെ ഞാൻ പിന്നെങ്ങനെ പൊർ വല്ലാതെ പൊറത് പൊർത്തെർങ്ങലില്ലാ അഥവാ പൊർത്തെറങ്ങേണ്ടി വന്നാ അന്നേരം അങ്ങ് കേറ്റും ചെയ്യും പൈസാ
ആഹ് അതാ പറഞ്ഞത് അപ്പൊ രണ്ടും ഇതായി പോവല്ലേ ആഹ് അല്ലാ അപ്പ പിന്നെ കൊർഞ്ഞ പൈസന്റൊക് ക്കെ രണ്ടീസത്തിന് പർഞ്ഞിട്ട് കാര്യല്ലാ ഞമ്മക്ക് എപ്പഴാണ് ആവശ്യം വെര്ണത് ന്ന് പറയാൻ വയ്യാ
ആഹ്
പിന്നെ നമ്മള് അങ്ങനെ വിളിക് സ്കൂള് മാത്രം കയറ്റിയാലും അഥവാ കുട്ട്യാളെ കയ്യിൽ പെട്ട് പൊറത്തെറങ്ങിയാ ഓല് നെറ്റ് ഓണാക്കിയാലത് മൊത് ത്താണ്ട് പോവോ ചെയ്ത്
ആഹ് തീരും ചെയ്യും
ആഹ് പിന്നെ കിട്ടൂല്ലാ
എന്തേ ചായ പരിപാടിയൊക്കെ കയിഞ്ഞോ
ഓഹ് ചായ കുടിക്കാര്ങ്ങാ മോള് മദ്രസട്ട് എത്തിട്ടേ ഉള്ളൂ ഓക്ക് സുബൈ മദ്രസ്സ് ഓള് വിട്ട് വന്ന് അപ്പോ ഇങ്ങളെ കോള് ചെയ്യുന്നെ അപ്പ പിന്നെ അത് ചായ കൊടുക്കാറഞ്ഞാണ്ട് ഇങ്ങനെ നിന്നതാ പിന്നെ ഉച്ചേക്ക് നോക് ന്ന് കല്യാണണ്ട് അപ്പ ഇന്ന് രാവിലേത്തെ നോക്ക്യാതി
ആഹ് ഇനി അയിന് ഒരുങ്ങി പോവാനായില്ലേ
അയിന് ഒരുങ്ങി പോവാനായി അയിനോണ്ട് എന്താന്നോ രാത്രിയേക്കമ്മളയിച്ചെന്ന് വേറെ നോക്കണം
അതാണ് കല്യാണം കഴിഞ്ഞ് വന്നാല്
ആഹ് നോക്കണം ആല്ലെങ്കി നമ്മക്ക് ഈ ഉച്ചേക്ക് ഇണ്ടാക്കണ ഭക്ഷണം പോരായില്ലേന്നോ ക്ക്യാ മതി അല്ലേ ഇല്ലത് മതിയർഞ്ഞാണ്ട് അയിനോണ്ട് ഒപ്പിക്കാ
ഒപ്പിക്കാ അതന്നെ
രാത്രിയാവുമ്പോ അങ്ങനെ ഇണ്ടല്ലോ
ആഹ്
ഉം ഇത് നമ്മള് എളുപ്പാ ആഹ് ഇതും നോക്കിയാ രാത്രിയേക്ക് കൊറച്ചായാലും ഇല്ലത് വാണല്ലോ
അതന്നെ
ആഹ് അല്ലെങ്കി നട
ആഹ് അപ്പ പിൻ രാത്രി പിന്നെ എന്തെങ്കിലും ഒപ്പിക്കൽസ് മതിയല്ലോ ഉപ്പുമാവോ ചപ്പാത്തിയൊക്കെ മതിയല്ലോ
ആഹ് പറഞ്ഞപോലെ അത്ണ്ടാക്കണ്ടേ അതാല്ലതെ മടി
തെക്കെ കയിഞ്ഞ് വന്ന് പിന്നെ നമ്മക്ക് ഇണ്ടാക്കാ പറയുമ്പൊരു മടിയാ
ഭക്ഷണം മാണന്ന് പറഞ്ഞാ പിന്നെ സുഖായി ചെയ്ത് എന്തെങ്കിലും ജ്യൂസെങ്കിലും മതിയറിഞ്ഞ്ങ്ങാണ്ട് അയിമല് ഒതുക്കും തായില്ലത് ആഹ് ഉപ്പന്റെ ബാക്കിയില്ലോലെ അടുത്തന്നെ കൊറച്ചാണ്ട് പോവാന്ണ്ട് പിന്നെ ഇന്നലെ പോയി പോന്നാണ് ഇനി ഉച്ചക്കാണ് പോയാല് വൈകുന്നേരം ആവേ കയിഞ്ഞ് ഓഡിറ്റോറിയത്ത് വെച്ചാണ്ടാ അപ്പൊ പിന്നെ നേരത്തെ ഒരു പയിനൊന്ന് മണിയെക്കാവുമ്പക്ക് ഒരുങ്ങി പോയാ മതി
ഇപ്പത്തെ കല്യാണൊക്കെ ഓഡിറ്റോറിയത്ത്ന്ന് ആണല്ലോ ഇപ്പൊ വീട് അതന്നെ വീട് വീടരിപ്പാണ്ടിയെ അതാവും ചെയ്യും ഓഡിറ്റോറിയത്ത്ന്നാവും
അങ്ങനെയല്ലാ തലേന്ന് എല്ലാരും വെരുമ്പം പിന്നെ എരപ്പാവന്നെയല്ലേ
അത് വെറുതെ വിചാരിക്കാല്ലേ വീട് എരപ്പാവണേനാണ് ഓഡിറ്റോറിയത്തിലാക്കണേന്ന് ഒക്കെ കണക്കെന്നെ വീട്ടില്
ട്ടും എന്തെൻച്ചാൽ
ട്ട്ലും വാണം പ തലേന്നാണെങ്കില് വീട്ടിലും വാണം പന്തലെ ട്ടാ ഓഡിറ്റോറിയത്തിൽ അത് അവിടെ ഒരുങ്ങണം ഇവടെ ഒരുങ്ങണം ഒക്കൊരുങ്ങണം
ഉം അയ്ന് ചെലോല്ണ്ട് ഓഡിറ്റോറി ത്ത്ന്ന് തലേന്നൊരു പരിപാടിം കയ്ച്ചൂലാ ഒക്കെ വെന്നണ്ട് പോവേള്ളു ഉം അയ്നോടെന്താന്നോ ഞമ്മക്കൊന്നും അറില്ല ഒരു ബന്ധങ്ങൾ പുതുക്ക്ണില്ലല്ലോ വീട്ട് ന്നായാലൊരാഴ് ച്ച മുന്നേ ഞമ്മക്ക് കല്യാണം തൊടങ്ങണം
ആഹ് പ് ആ പണ്ടൊക്കെ ഈ അരി പെറുക്കാന് ന്ന് പർഞ്ട്ടൊരു ദിവ സം പിന്നെ ആ ഉള്ളി ലോല്ക്കാന് ഓരോര് ഇതേന്നെല്ലോ ആ പ്ലളൊക്കെങ്ങനെ അങ്ങട്ടുംഇങ്ങോട്ടും വെര്ലും പോവലും ഒരു ബന്ധേനി ഇപ്പൊ ബന്ധല്ല ഓഡിറ്റോർത്ത് വെര ഭക്ഷണം കഴിക്കാ പോവ
അത്രേള്ളു ആരേം വന്നോ പോയോ ഒന്നും അ റില്ല ആളെ കണ്ടാലും അറിയില്ലല്ലോ
ആഹ്
മക്കക്കൊന്നും തീരെ ബന്ധണ്ടാവുല ഞമ്മക്കൊക്കെ പിന്നിം ബന്ധണ്ടാവും ഇന്നോലാണ് പർഞ്ങ്ങാണ്ട്
ഫോണാണ് എല്ലാ ആരിം ഇന്നോല് നല്ലത് ന്ന് പറയാൻ വെയ്യ ഒക്കെ എല്ലാ മക്കളും ഫോണിലടായ പിന്നെ ആരാ വെന്ന് പോയെ ഒന്നും അറിയിൺല്ല
ഉം ഇപ്പൊ ഒരു വീട്ടില് ആരേം വെന്നാ ഏ ഓല് വന്നീനോ ഓല് പോയോ അത്രേ ഓലെട്ത്തൊള്ളു ആരാ വെന്നത് വാക്യോന്നറീല്ല
ച്ചതും അങ്ങൻത്തേണല്ലോ നമ്മള് വേം ഫോൺലേക്കാണല്ലോ നോക് ക്ക ആരാ മരിച്ചത് ന്ന്ള്ളെ അറിയാന് ആഹ്
റ്റാടെന്നെ ഫോണ്ട്ത്താല് ആദ്യം ഒന്നാകൊന്ന് ചെക്കെയ്യും ന്ന്ട്ടേ അട്ക്കളേക്കെന്നെ വെര്ലൊള്ളു എന്താച്ചാ ചെൽവൊ നല്ല അത്യാവശ്യള്ള വിവരങ്ങളയ്ല് ക്കാരംണ്ടാവല് ആഹ് അല്ലെങ്കില് ഞമ്മള് അ റീല്ല ആഹ് ഞാൻ ഗ്രൂപ്പില് വിട്ട്ണ് ആഹ് ഓള് കണ്ട്ണ്ടാവും പറിയും ഞമ്മൾ സംഭവം അറിയെന്നെണ്ടാവൂല ഉം അതാള്ളതെ അങ്ങനൊക്കാമ്പോ
എല്ലത്തിനും നല്ലേനും പറ്റും ആകാത്തേനും പറ്റ് റ്റും എല്ലത്തിനും പറ്റും മൊബൈല്
ഞമ്മള് പറയും ഞാൻ പോയി വെരാ ഫോണ് വടെ വെക്ക ട്ടോ പർഞ്ഞാ കുട്ട്യാള് ഓക്കെ ഓല് പോരും മാണ്ട ഓൽക്ക് ഫോണും കിട്ടി ഞമ്മക്ക് സുഖത്തില് പോയി പോരും ചെയ്യാ അതാണ്ള്ളത് എല്ലാര്തും
മ്മീ വാണ്ട ബാപ്പി വാണ്ട ഫോണ് മതി
അതോണ്ട് ങ്ങള് പോര്ണ് ണ്ടോയ്ച്ചാ ഇല്ലാന്ന് പറയും ങ്ങളെ ഫോണ് വടെ ച്ചങ്ങള് വടെ നിന്നോ
ആഹ് അതെന്നെ എല്ലാ എൽ എല്ലാ മക്കളെ കഥെ അതെന്നെ ആഹ് ആഹ് അത് ശെരി